ആണോ? ആഹ് ഞാനെ ഇവിടെടുത്തന്നെ അമ്പലെ
ആഹാ ആഹാ
അപ്പമ്പലത്തിന്റവിടക്ക് പോയതാനേ ആ അമ്പലത്തേക്ക്ച്ച്ട്ട് പോയതല്ല വെറുതെ അവിടെങ്ങനെ എല്ലാവരുപ്പ വല്ല്യരാല്ണ്ടേ
ആ അതിന്റെ ചോട്ടിൽ വന്നിരിക്കുല്ലെ ആഹ് ആഹ് അതെ അതെ
ത്താളുകളങ്ങനെല്ലേണ്ടായിരുന്നേ അപ്പൊ ഞാൻ അവിടെങ്ങനെ പോയിട്ട് ഇരിക്കായിരുന്നു കുട്ടികളെക്കെ കൂട്ടിട്ടെ
ആഹ് ആഹ്
ഉം ഒരു രണ്ട് മൂന്നു നല്ല വല്ല്യ വല്ല്യ മരങ്ങള്ണ്ട് അപ്പയിന്റെ അടിയിലിങ്ങെരിക്കുമ്പോ നല്ലൊരു സുഖം കിട്ടും.
അതെ അതെ
ആ ഞാൻ കൊറച്ചേരങ്ങനെ ആ ഇബടെ നല്ലണ്ട്. ഇബടെ പാടത്തിന്റേരിയാ
ഇപ്പ ഈ മഴ പെയ് ആ അതെ അതെ ഇപ്പ ഈ മഴ പെയ്തപ്പോ തുടങ്ങിയതാണ്. ആദ്യങ്ങളില് ആദ്യന്നും ഉണ്ടായിരുന്നില്ല ചൂടിന്റെ സമയത്തൊന്നും കൊതുകാന ണ്ടായിന്നില്ല.
ആ ഇപ്പൊ പറയ്ണ പോലെ വെള്ളം ങ്ങനെ കെട്ടി ല്ലേ മഴ പെയ്തിട്ടും ങ്ങനെ ന്ക്ക്‌ല്ലേ പിന്നെ രാത്രിയൊന്നും കെടക്കാനും പറ്റില്ല മഴല്ല്യാച്ചിങ്ങി തീരിം പറ്റില്ല കർണ്ടൊക്കെ പോകാണെങ്കിലേയ് ഞങ്ങളവ്ടെ എറുപ്പപ്ര ക്കാണൊക്കെ പറയും അങ്ങൻ
ആ ആ ണ്ട് ണ്ട്
അവ്ടെന്ത്‌ന്നാ
പ്ര് ക്കാന്ന് ന്നെ പറയാ അത് കടിച്ച എന്ത് വേധനേ നല്ല ചൊറിയലും ഒര്ജാതി ഒര് തൊയ്രക്കേട പക്ഷെ ഇപ്പ തന്നെ ഈ ചെറിയ കൊതുന്നെ ണ്ടല്ലോ അത് കടിച്ച അമ്മ്ള് ക വായ് ഐറ്റങ്ങള് ഇര്ന്ന ഇരിക്കണത് പോലു ഞമ്മളറീല കടിച്ച് ചോരക്കെ കുട്ച്ച് പോയി കഴിഞ്ഞാലാണ് ഭയങ്കര ചൊർച്ചില്
ത് ല്ലേ കടിച്ചിട്ട് ങ്ങനെ വേധനിക്ക്മ്പ്ളാ ആ അത് ഇവിടെ കടിക്ക്‌ണ്ട്ല്ലേന്ന്റിയ
കടിക്ക്‌ണ്ട്ന്ന് ആ ത് വയറപ്പനെ നറഞ്ഞിട്ട്ണ്ടാവും
ആ ഞ്ഞിപ്പ ങ്ങനെ ഓരോ കൊത്ക്കള്ങ്ങനെ ചിക്കൻ കൊനിയ അത് ത് ന്ന് പർ
ഇപ്പൊ പലോർത്തും പലേ പനിയളാണ്ട്ട്ടോ
ആ പ്പ ഷിഖല്ലണ്ടല്ലോ ആ ആ അങ്ങനെ ക്ഷീണൊക്കെ വന്നയ്ഞ്ഞ പേടിന്നെ.
ആഹ്
ആ അപ്പൊ ഞങ്ങള്ന്ന് ഡോക്ടറെ അടുത്തേക്ക് പോയിണ്ടാരുന്നേയ് അപ്പൊ ഡോക്ടർ ങ്ങനെ ചോയ് ക്ക്‌ണ്ട് മറ്റേ ലൂസ് മോഷൻ ണ്ടോ ചോര
ആ ആ അതെ അതെ ശർദ്ധി ഇണ്ടോ അങ്ങനെക്കെ ഇന്നലെ ഞാൻ ന്റെ മോളേയ്റ്റ് പോയപ്പളും അതെന്നെ ചോയ്ക്ക്‌ണത് മളോടെയ് ഓൾക്കോരോ ഓൾക്കൊരാ മൂന്നൂസം കഴ്ഞ്ട്ടാ പിന്നെ പ്പ ന്നെലൊന്ന് കാണി ക്കാൻ പോയത് പനി വന്ന്ക്കായ്റ്റേയ് അപ്പൊ ഊര വേധനയ്ക്കയും അപ്പൊന്ന മൂത്രട്
അതെ അപ് അത് വേനൽക്കാലത്തല്ലേ അങ്ങനെ ണ്ടാവാറില്ലേ മൂത്രത്തിൽ പഴ്പ്പൊക്കെ
ഇപ്പൊ ഇപ്പൊ പറഞ്ഞാല് ഇപ്പൊ അപ്പൊ പിന്നെ ആ ഇപ്പൊ ഞമ്മുക്ക് താണ് മഴ പെയ്താ പിന്നെ ദാഹം കുറവല്ലേ?
ആ അത് ശരിയാണ് അതുകൊണ്ട് ണ്ടാവും ലേ ആ മേൽക്കാലം കഴ്ഞ്ഞിട്ട് ങ്ങ്ട് മഴ
മറ്റേത് നമ്മള് എത്ര ഫ്രിഡ്ജത്തെ വെള്ളം കുട്ച്ചാലും ഒരു കേടുണ്ടാ ഇപ്പൊ ഒരു നേരം ഒന്ന് തുള്ളി വെള്ളം കുട്ച്ച അപ്പ വരും തൊണ്ട വേധന. അങ്ങനീം കെടന്ന് വേനക്കാൽത്ത്.
ആ ഇൻക്ക് തട്ടേ ഏത് കാലത്ത് അലർജി ണ്ട് തുമ്മ ങ്ങനെ പൊടിയട്ച്ച് കഴിഞ്ഞാല് വെള്ളം തണവക്ക ഇങ്ങനെ കയ്യയിട്ട് തൊടൂലേ നമ്മള് അപ്പ അങ്ങനെക്കെ തൊടുമ്പളൊക്കെ ഞാങ്ങനെ തുമ്പും. ആ ന്റെ മാവന്റെ കുട്ടിക്ക് ഇങ്ങനെ പല്ലേക്കുമ്പ നമ്മള് വായേല് വെള്ളം കൂട്ടില്ലോ അപ്പത്തന്നെ തുമ്പൽ തൊടങ്ങും നല്ല അലർജിവൾക്ക്.
ആ ന്ന്ട്ട് എവ്ടെ കാണിക്കലവ്ടേണ്ങ്ങനെ
അവള് വ്ടെ ഒരു ആയുർവേദെ കാൺച്ചാര്ന്നത്
ഹോമിയോ കാണിച്ചോക്കായ്ന്നീലേ ഹോമിയോ ഡോ അത് കൊഴപ്പല്ല്യാ തോൺണ് പക്ഷെ പുടിച്ച് കിട്ടാനാണ് ത് നമ്മൾക്ക് അലർജി ക്ക്‌ ഹോമിയോ ത്രേ നല്ലത് ആ ഹോമിയോനെ കാണി ഒക്കെയാണ് നല്ലത് പറഞ്ഞ കേക്കാ എന്ന കേടൂല ശരീരത്തിന് നന്നല്ലെ
അപ്പൊ ഞാനിങ്ങനെ കാണണ വെച്ചിിരിക്കയാ ഇങ്ങനെ ഇടക്ക ഇങ്ങനെ ഇംഗ്ലീഷ് കുടി ഇങ്ങനെ കഴിക്കും
ആ അതെ പക്ഷെ നഞമ്മള് ഇംഗ്ലീഷ് ഗുളി ചുക്ക് പിന്നെ എങ്ങനെ മേത്ത് കുടിച്ചച്ച് കിട്ടാൻ മതി പക്ഷെ കിട്ടി കഴിഞ്ഞ നല്ല പോലെ ആയിക്കഴിഞ്ഞാല് പിന്നെ നല്ലത അത്ര നമ്മളെ ശരീരത്തിൽ അത്
അതെ ഏത് അലോപ്പതിയോ അതെ ഞാന ഇവിടെ കുട്ട
അലർജിക്ക് നല്ലതാണെന്നാ പറയ ഞങ്ങള്ൾ പോയി ഞാൻപ്പോ അങ്ങനെയ കേട്ടോ ഞാൻ കുട്ടീനേും പോ പിന്നെ ആയാലും അതുപോലെ ഈ മെൻസസിന്റെ കാര്യത്തിലായിട്ട് ഭയങ്കര ഇതാണ് ഞങ്ങൾക്ക് ആഹ് പ്പംതെറ്റി നാണ്ടാണ ആാവ ആയി കഴിഞ്ഞാൽ പിന്നെ പതിനെട്ട് ദിവസം ഇരുവയസ്സൊക്കെ കഴിഞ്ഞിട്ട് അതക്കെപ്പം ലെവലായി വന്നിട്ടോ
അതെ
പ്പ ഞാനിപ്പോ ആ അപ്പൊ ഞാാനിങ്ങനെ പറഞ്ഞ ഇപ്പ ഇരുപത്തെട്ടാം തി ആവണ്ടത് ഇതുവര ആയിരുന്നില്ല അപ്പൊ ഞാൻ ഡോക്ടറട്ത്ത് പോയപ്പോ ഡോക്ടർ അഞ്ചിസ്തി നെക്ക് ഗുളിക അഞ്ചാമത്തെ ദിവസു ആയിട്ടില്ലെങ്കി കുടിച്ച് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസു ആയി ട്ടില്ലെങ്കിൽ എന്താണ് സ്കാൻ ചെയ്യണം
ആഹ് ഇപ്പൊ അങ്ങനേണ് ഇപ്പ അങ്ങണേണ് ഈ പീരയഡ്സ് ഒക്കെ ആയില്ലെങ്കിൽ നമ്മള് പെ ശ്രദ്ധിക്കണം ഒരു മാസം ഇപ്പൊ അടു ഒരു മാസം ആയില്ലെങ്കിലും അടുത്ത മാസം വീണ്ടും അവാർഡ തെറ്റിട്ടാവുകയാണെങ്കിൽ നമ്മെന്തായാലും കാണിക്കണം ചിലപ്പോ ബ്ലഡിന്റെ കുറവൊക്കെ കാരണാവും അല്ലെങ്ക ചിലപ്പോ വല്ല ഗർഭപാത്രത്തി അങ്ങന കപ്ലയിൻ്റുകളൊ
കംപ്ലൈന്റ്റ് വരണ്ടത്ര അതെ അതെ പിക്കും മോൾക്കും ഒക്കെ അങ്ങനെ തന്നെ മോൾക്കൊക്കെ ണ്ടായ പിന്നെ നക്കൂലപ്പ ആ ഡോക്ടർ കാ ചിലപ്പം ഡോടറിനോട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പൊ അത് പേടിക്കൊന്നും വേണ്ട ഇനി ഇങ്ങനെ സാ നമ്മളപ്പോ ഈ മരുന്ന് നമ്മെളെ ശരീരത്തിത്തില് പറ്റി കൂടുന്നുള്ളല്ലോ അങ്ങനെ ഒരു ലെപെ ലായി അങ്ങനെ തന്നെയാണ് വരുുള്ളൂ ലെവലായി ലെവലായി വന്ന് ശരിയാവട്ടെ ഇല്ലാതെ നിങ്ങള്ൾ ഇംഗ്ലീഷ് ഗുളിക കൊടുക്കരുത് ചെറിയ കുട്ടികൾക്കെ ആയാലും ഇംഗ്ലീഷ് ഗളിക കുടിക്ക എതങ്ങൾക്കായാലൊക്കെ നമ്മൾ ഈ ഹോർമോണന്റെ ഇതി നമ്മള് ഹോർമോണന്റെ നമ്മള് ഈ ഇംഗ്ലീഷ് ഗുളിക തീരെ കുടിക്കാൻ പറ്റൂലത്രെ
അതെ ഇതിപ്പോ എത്ര കഴിഞ്ഞ് കഴിഞ്ഞാല മാറുക അലോപ്പതിെ കഴിക്കുകയാണെങ്കില് നല്ല സമയം
ഇപ്പ തോന്നിപ്പോ ഞാനിപ്പോ രണ്ട് രണ്ട് മാസൊക്കൊയിട്ട് ഞാൻ ഇങ്ങനെ തുടർന്ന് ങ്ങാണ്ട്ട് കൂടിച്ച് ങ്ങാണ് ഇരിക്കണ് ശെക്ക് തോണ എത്രയ ഇതുണ്ട്െ മാറ്റംണ്ട് ആവാന ആവും ചെയ്യണ്ട് വെഴുുകീട്ടാണെങ്കിലും ആവണ്ട്
അതെ ആ ആഹ്
പക്ഷെ നമ്മള് ഇംഗ്ലീഷ് ഗുളിക കുടിക്കണക്കാട്ട് ലും നന്നല്ലെത്
അതെ ആ ആ
എന്റെ ചായക്കെും കുടിച്ചോ കാ പിന്ന എന്താ കടിയുണ്ടായിരുന്നേ
ആ പരിപ്പുവടിം പിന്നെന്താ പഴംപൊരിയും
ആഹ കട ആ അല്ലപ്പ എളുപ്പല്ലേ
അതെ അവടെങ്ങനെ എണ്ണക്കടിയൊക്കെ വാങ്ങാറുണ്ടോ പൊറത്തൂന്നൊക്കെ വാങ്ങോ ഫുഡ് ഒക്കെ വാങ്ങി കയ്ക്കോ
പൊറത്തുന്ന് മേടിച്ച് കഴിക്കലിണ്ട്
ഉം പിന്നെ എണ്ണക്കടിയൊക്കെ വാങ്ങിക്കണെങ്കി നല്ലല്ല ചെലരു മാത്രാണങ്ങനെ നല്ല ഫ്രഷ് എണ്ണേലൊക്കെ ഇണ്ടാക്കൊള്ളൂ ബാക്കിയുള്ളവര് അയ്ണ്ടാക്കിയാലന്നെ ഇണ്ടാക്കി ഇണ്ടാക്കിട്ടെ അതുകൊണ്ടല്ലേ ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടണത്
ഇണ്ടാവും അതെ അതെ ഇവടെ ആള് വീട്ടിലിണ്ടാവും ചെയ്യും പിന്നെ പക്ഷെ കൊറേ കഴിയുമ്പോ കുട്ടിയോക്കും അത് കടേന്ന് വേടിച്ച് തിന്നാലേ നെ
ആഹ് പിന്നെ വീട്ടിലിണ്ടാക്കുമ്പോളത്രയങ്ങട് ശെരിയാവില്ലേ
ആഹ് ആഹ്ആഹ്
ഉം നമ്മള് ആഹ് വിചാരിച്ചത്ര ഇത് ശരിയായിട്ടാണ്ട് വരാത്ത പോലെ തോന്നി
വെരും ആഹ് അതെ
അപ്പൊ പിന്നെ പണിയും കൊറവല്ലേ അല്ല അങ്ങനെ വിചാരിച്ചി ട്ട് കാര്യല്ലാ ഹെൽത്തിനും കേടാണ് പിന്നെ നന്നായിട്ട് വർക്ക്ഔട്ട് ഒക്കെ ചെയ്യാണ്ച്ചാ കൊഴപ്പൊണ്ടാവില്ല ഹലോ ആഹ് അല്ലേ നമ്മളിപ്പോ പൊറത്ത്ന്നൊക്കെ ഫുഡ് കഴിക്കയാണെങ്കിലേ അതിനനുസരിച്ച് വർകൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്താലും മതി
ചെയ്താലും മതിയാതെ അതെ എന്താ വീട്ടിലന്നെ ഞമ്മക്ക് എന്താ പൂൾ ആദ്യ ആഹ് പണ്ടത്തെ പോലല്ലല്ലോ ഇപ്പ ഇവടെ അമ്മള് വീട്ടില് എവടെ നമക്ക് ഭാരൊളള ഒരു പണിയുല്ല്യാ ഡെയിലി ഞമ്മക്ക് സൗകര്യങ്ങളുണ്ട് സൗകര്യങ്ങളൊണ്ട് ല്ലേ മടിയും കൂടിയാ ഏഹ് ഒരാദ്യം ഗ്യാസിങ്ങനെ വന്ന് ഗ്യാസ്സ് വി- കിട്ടി ചെലപ്പോരു നേരം ഗ്യാസ് ഇല്ലെങ്കി നമ്മുക്ക് ഫുഡ് ഉണ്ടാക്കാൻ എന്ത് മടിയ ക്കാരം എന്താണെങ്കിലും ലേ രാവിലത്തെ ചായ വെക്കണെ നമ്മളാദ്യം അടുപ്പല്ലേ ക ഇക്ക് ഗ്യാസ് പോയിട്ടാണ് ഓണാക്കാ അപ്പൊ ഒരു നേരം എടുക്കെ തെയ്യാണ് ആഹ് അതെ അത് തെയ്യാണ് കാണുമ്പോ ഞമ്മക്ക് പയങ്കര ബേജാറാണ്
ഉം ഉം പക്ഷെ ഇവടെ മറ്റേ വെറകടുപ്പിലാണ് ട്ടാ ചോറൊക്കെ വയ്ക്കാ
ആഹ് ഞങ്ങള് ചോറൊക്കെ അതിലല്ലെ കറിയൊക്കെ അടുപ്പത്തന്നെ അതുപോലെ ചായോ മീൻ പൊരിക്കോ ഉപ്പേരി അങ്ങനത്തെ അയിനൊക്കെ ഗ്യാസ് വേണട്ടോ എത്ര മാസം പോകുംങ്ങക്കൊക്കേ ആഹ് എത്ര പോകുംആഹ് ഞാനൊക്കെ ഇപ്പൊ ഞാന് ഇവടെ അങ്ങള് ഞാന് മൂന്ന് മാസൊക്കെ ആയിട്ട് നോക്കും ഞാന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉം
മറ്റെപ്പ ചോറൊക്കെവെച്ച് കഴിഞ്ഞഴിഞ്ഞാല് കറി എന്തേലൊക്കെണ്ടച്ചാല് ആ തീയിലന്നെ വെയ്
ആതീലന്നെ വെക്കാ അങ്ങനെത്തന്നെ ചെയ്യല് പിന്നെ കറി ഞാൻ എടക്ക് കുക്കറില് എന്ത്കാട്ടും തക്കാളി പച്ചമൊളക് മൊളകു പൊടി അതുപോലെ പുളി ഉപ്പ് അല്ലേതു ഇട്ടട്ട് രണ്ട് വിസിലടിപ്പിക്കും അപ്പൊ നല്ലോണം വെന്തിതാവും ന്നിട്ട് ഞാനത് ചട്ടി കുടുക്കേല് വെക്കും ചട്ടി കുടുക്കേക്ക് പാരും അയിന്റെ ശേഷം വീണ്ടും ഞാനെ- അപ്പൊ നല്ലേ ഇത് നല്ല ട്ടേ നല്ല വെന്തിട്ട് നല്ല ടേസ്റ്റ് കിട്ടും പക്ഷെ തോനെണ്ടാവൂലാന്നൊള്ളു ആഹ് കുക്കറില് നമ്മളേ തക്കാളി പച്ച മൊളക് മഞ്ഞപ്പൊടി മുളകും പൊടി ഇനിം അയ്ലൊക്കെ ആണെങ്കി അമ്മള് മല്ലിപ്പൊടി ഇടുവല്ലോ
ആഹ് ആഹ്
ആഹ ചെല മീനില് അമ്മൾ അയ്ലാ അയ്ല എന്താണ് അയ്‌ല്ലേല് അതുപോലെ അലച്ചാമ്പ് അന്നത്തേലൊക്കെലമ്മള് അധികോം മല്ലിപ്പൊടി ചെലോരിട്ടൂ ട്ടോ ചെല മീനോളില് അമ്മള് മല്ലി- ഇല്ല തേങ്ങ അറക്കാണെങ്കി അമുക്ക് അങ്ങനെയും ചെയ്യാം തേങ്ങ അരക്കാതെ തന്നെ ഞാൻ പറഞ്ഞേ ഇങ്ങനെ വല്ല്യാ- പൊടിയും പുളിയും ഉപ്പൊക്കെ ഇട്ടട്ട് രണ്ടടി അടിക്കും അപ്പൊ തന്നെ ത- തക്കാളീം പച്ചമുളകൊക്കെ നല്ലം വെന്ത് ട്ട് നല്ല ടേസ്റ്റ് ന്നട്ട് ഞാനത് ഞമ്മളെ മൺ ചട്ടീക്ക് മൺച്ചട്ടിക്ക് ഒഴിച്ചിട്ട് അതിന്റെ ശേഷം ന്താണ് മീനു ഐലിട്ടു കുക്കർലിട്ടാ മീനാകെ വെന്ത് ഒടഞ് ആകെതാവൂലെ ആഹ് അപ്പം പിന്നെ ഞാന് ചട്ടി ആ എങ്ങനെയാലും നമ്മളീ അലുമിനിയത്തിൽ അങ്ങനെ വക്ക് ണത് നന്നലല്ലോ ച്ചിട്ട് ഞാൻ വേഗം ഒ ച്ചു
അല്ല ചട്ടീല്ണ്ടാക്യാലേന് മീൻ കറിയൊക്കെ നല്ല ടെസ്റ്റ്ണ്ടാവൊള്ളൂ പിറ്റേസ്ത്ത്കാലേണ്ഒന്നൂടെ നന്നാവും
ആഹ് ആഹ് അതേപോലെ കുബ്ലങ്ങ കറി അങ്ങനത്തന്നെല്ലേ സാമ്പാറൊക്കെ തലോ തലേസ് സത്തെ കറിയാണല്ലൊ പിറ്റത്ത ദിവസ് ത്ത്ക്കാണ് ടേസ്റ്റ് കൂട നിങ്ങ സാമ്പാറൊക്കെ എങ്ങനെയെൊക്കെ ങ്ങളെ സാമ്പാറ്നൊക്കെ വേറെ ടേസ്റ്റാ ഞങ്ങള് എത്ര എങ്ങനെ വെച്ചാലും ഔട്ക്കെത്തൂല അതെല്ലേ ആഹ്
അങ്ങനെ അയിന്
കഷ്ണങ്ങളൊക്കെഅയിന് ങ്ങള് കൂടുതൽ അങ്ങനെ അങ്ങനെ ഇടൂലല്ലോ ഇടോ എന്തൊക്കെ കൂടുതലേതാ ങ്ങനെട്ണാണ ഇവിടെക്കങ്ങനെ പറഞ്ഞേക്ക എന്താ ഹലോ ഏഹ് അഎന്താ പറഞ്ഞേ
ആഹ്കുമ്പളങ്ങിം പിന്നെന്താ മത്തങ്ങ വഴുതനങ്ങ അങ്ങനത്തൊക്കെ ഇട്ടിട്ട് വേവിക്കും ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രട്ടിട്ട് കാരറ്റൊക്കെടും
കേരറ്റിടും ആഹ്
അയിനെന്താ ആഹ്പക്ഷെ ഞമ്മക്കിപ്പൊ രണ്ട് എന്താണ് പ്പൊ രണ്ട്മുരിങ്ങാക്കായി കിട്ട്യാലുംമറ്റൊക്കെ നമ്മള് ഓരോന്നായിട്ട് തട്ടി കൂട്ടിട്ട് ഓരോന്ന് ന്നാലു ആദ്യായിട്ട് സാമ്പാറ് വെക്കാ കെഴങ്ങ്ണ്ട് ഞമ്മളെ വീട്ടിലെന്നെ ആ അപ്പ വെക്കാ
ആഹ് ന്നാ വിളിക്കോ
ആഹ് വിളിക്ക ഞാന് കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കണ്ട്ട്ടൊ ഓകെ